ഹലോ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എന്താ നല്ല കഥ എന്തപ്പോ വിളിക്കാനൊക്കെ തോന്നിയത് കൊറെ ആയി വിളിച്ചിട്ടില്ലേ
സൗണ്ടേ സൗണ്ട് കേൾക്കാൻ പൂതി ആ ഏ എന്താണ് സംസാരം കേൾക്കാൻ പൂതിയായി
ആഹ് കൊറെ കാലായി നമ്മൾ ആ ഒരു ഇത് ഏ കോളേജ് ലൈഫ് ഒക്കെണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ഇപ്പൊ ജോലി എന്തെങ്കിലും ഒക്കെ സെറ്റ് ആയിക്കണോ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടോ അതോ
ഇല്ല ജോലിമെ സമയം കിട്ടില്ല എന്റെ പഠിപ്പ് കഴിഞ്ഞപ്പൊ നിക്കാഹ് കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞ് പിന്നെ കുട്ടികളായി പിന്നെ മാപ്പിളിന്റെ ലൈഫ് കുട്ടികളെ പിന്നെ ഓ ഓരോ ലോകണ് ഇപ്പൊ
ആ ശരി അപ്പൊ കാര്യമായ പണിയില്ലേ വീട്ടു ജോലിക്കാരിയണ് വീട്ട് ജോലിക്കാർക്കും വരുമാനങ്ങളുണ്ട് ഇപ്പൊ ടെൻഷൻ ആകാനില്ലട്ടോ
ആ ആ അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ വിചാരിക്കും നമ്മളെ സ്വന്തം കാലമ നിക്കാൻ നിക്കാൻ ഒരു വർക്ക് ജോലി ഉണ്ടായെങ്കിൽ നല്ലത്യുന്നു അന്ന് പഠിച്ചാ മതിയായിരുന്നു എന്നൊക്കെ ഒരു ഇത് വരും ഇപ്പൊ
ഞാനേ
ഇപ്പൊ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോളേ പഠിക്കാനൊക്കെ പോവാൻ തോന്നുന്നു
ആ ഞാന് ഞാന് എന്ത് ചെയ്തു ചിട്ടാ ഈ ലോക്ക്ഡൗൺ സമയക്ക ആയ സമയത്ത് ചെറുമാതേ രീതിയിൽ അന്നൊക്കെന്ന് പറഞ്ഞാൽ എല്ലാരും അല്ലെ വീട്ടിൽ അടിഞ്ഞിരുന്നൊരു സമയം അല്ലേ ആഹ അന്ന് എന്താട്ടിന്നു കൊറെ ചെടികൾ അങ്ങ് കുഴിച്ചു ഇട്ടിട്ട്
ആ
അതിന്റെ കൂടങ്ങ് കൂടി അ ഭയങ്കര ഒരു സെറ്റ് ആയവ അന്ന് എല്ലാരും എല്ലാരും ചെയ്തിരുന്നരു കാര്യമല്ലേ അന്ന് അപ്പൊ അവിടുന്ന് ഇവിടന്ന് കുറച്ച് ചെടികൾ കൊണ്ടരും ഓരോ കുപ്പിയിലും
വീടിന്റെ മുൻഭാഗത്ത് തന്നെ ചെടി വെച്ച നല്ല രസമാണല്ലോ
കാണാൻ അപ്പൊ ഞാൻ അങ്ങനെ അന്നൊക്കെ ഏ അതോ മ് ഉം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഇപ്പളൊന്നും അസം അസർ മുല്ലന്നും അങ്ങനെ വല്ലാത അങ്ങോട്ട് കാണില്ല ഇപ്പൊ ഫുള്ള് നാച്ചുറൽ ആയിട്ട് ഓരോരുത്തർ പ്രത്യേകം ഉണ്ടാക്കണ അല്ലെ അങ്ങനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത അതൊക്കെ ഇതാക്കി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ചെറിയ ചെറിയ തൈകൾ തന്നെ ഇപ്പൊ ഞാൻ എവിടെ എത്തിച്ചക്കാ ഞാനിപ്പോ ഇങ്ങനെ അതിനെ പറ്റി കൂടുതൽ ഇങ്ങനെ ചെയ്തിട്ട് ചെറിയ തൈകൾ മലിൽ നമ്മൾ ഏ ചകിരിച്ചോറും ചാണകവും ഒതൊക്കെ ഇട്ടുംങ്ങാണ്ട് മണ്ണ് കൂട്ടി കൊയ്ച്ച്
എല്ല എന്നിട്ട് ഇപ്പൊ ചെടികളൊക്കെ വിൽക്കലുണ്ടാ
ഏഹ ഇപ്പൊ അങ്ങനെ ഒരു അതൊരു ബിസിനസ്സ് ആക്കി എടുത്തു ഞാൻ കാരണം ഇപ്പൊ ഞാനും ഭത്താവും കൂടി അങ്ങനെ ഒരു ചെയ്യാണ്
ആഹ് അതുകൊണ്ട് കുഴപ്പമില്ല ഒറ്റക്കെ ആവുമ്പോഴാണ് ബുദ്ധിമുട്ട്
ഇത് ഇതമ്മക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുക്ക് വേറെ ചിന്തകൾക്കൊന്നും ടൈം ഇല്ലട്ടോ ഇന്നിപ്പോ ഞങ്ങൾ കുട്ടികളെ കണ്ടപ്പോ പിന്നെ ഞാൻ പറഞ്ഞു നമ്മക്ക് ഇന്ന് പെങ്ങളെ അടുത്തുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നതാ അപ്പൊ പിന്നെ ഭർത്താവ് പറഞ്ഞു എനിക്ക് ചങ്ങായിമാരെ കണ്ടിട്ട് കുറെ ആയില്ലേ ആ തണുപ്പൊന്നും എല്ലാർക്കും ലീവല്ല ഞാനൊന്നും പുറത്ത് പുറത്ത് പോട്ട മൂപ്പർ പുറത്ത് പോയി മൂപ്പരെ കണ്ടില്ല അപ്പൊ മക്കളൊക്കെന്നെ കളിക്കാനും പോയി കുട്ടികൾക്കും തന്നെ ഓലെന്നും വീട്ടിലിണ്ടാണ സമയല്ലേ അപ്പൊ സാധാരണ ഞങ്ങള് എന്താ ചെയ്യ ചെയ്യണപ്പോന്ന് വെച്ചാല് ഓൺലൈനായിട്ട് അയച്ച് കൊടുക്കുന്ന കൊണ്ട് ചെറിയ ചെറിയ തേകളൊക്കെ അങ്ങനെ അയച്ച് കൊടുക്കും വിത്തുകൾ കാര്യങ്ങളും ചോയ്ക്കുന്നൊക്കെ അങ്ങനെ അയച്ച് കൊടുക്കും പിന്നെ അതല്ലാണ്ട് എന്താണ് ഞമ്മള് എടുത്തുള്ളവരക്കെ വന്ന് കൊണ്ടോകും പിന്നെ കൊറെ കൊറച്ച് ഞങ്ങള് എന്തെടുന്നോ ചെടിച്ചട്ടികളല്ലേ അത്ണ്ടാക്കണ ഒരു ഇത് കൊടുന്നിട്ട് നമ്മളങ്ങനെ ചെടിച്ചട്ടികള് ഇണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ചൊക്കെ ചെടി ചട്ടികൊണ്ട് ഇണ്ടാകിട്ട് കുറെ ചെയലാക്കി പിന്നെ ഞമ്മക്ണ്ടായിരുന്നു അന്ന് ഞങ്ങള് ഫസ്റ്റിലൊക്കെ എന്താ കാട്ടിച്ചിട്ടാ. ടർക്കികൾ വെച്ചിട്ട് നല്ല കട്ടിള്ള പൊതപ്പുകൾ വച്ചിട്ടൊക്കെ സിമന്റും കാര്ങ്ങളൊക്കെ കൊയച്ചിട്ട്. അങ്ങനൊരു ചെടിച്ചട്ടി ഇണ്ടാക്കല് ഇണ്ടായിരുന്നു അത് ഒത്തി ഇത്ര ആൾക്കാരത് ഇതായിട്ട് എന്താണ് ഈ കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാർ ചെയ്ത സംഭവം തന്നെയാണ് അത്. ഏഹ് നിങ്ങള് നിങ്ങക്ക് അങ്ങൻ തിനോടൊന്നും വല്ല്യ താല്പര്യം ഇണ്ടാവുലല്ലേ.
ഇല്ല ഇൻക്ക് ഇൻക്ക്താ വീടിന്റെ മുൻഭാഗത്ത് ദാ രസ വെക്ണ് രസാ പക്ഷെ ഇന്റെ വീട്ടില് ഇൻക്ക് വെക്ക്ണത്. നമ്മള് ഞാൻ വിചാരിക്കും ജന്തുക്കളൊക്കെ വരും വന്നാറിയും
ഇല്ലില്ല അത് അത് അയ്നനുസരിച്ചുള്ള ചെടികള് നമ്മള് വീടിന്റെ എട്ത്ത് ഒരു. ഒരു വെളുത്തുള്ളി പോലത്തെ ഒരു സ്മെല്ലുള്ള ചെ
ആഹ് എന്താ പറഞ്ഞേ
ഒര് ആർച്ചസാണ്ടല്ലോ അടിപൊളിയാണ് അപ്പൊ അതൊക്കെ ആ അതിനെ കട്ട് ചെയ്ത്ട്ട് നമ്മള്. എന്ത് ചെയ്യുമ്പോളും അത് അതിന്റേതായ മട്ടത്തില് കട്ട്യ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടടക്കണട്ടോ. അല്ലാണ്ടത്ങ്ങനെ കുറേ അങ്ങട്ട് പടർന്ന് ഇങ്ങട്ട് പടർന്ന് അതൊക്കൊരു വൃത്തികേടാണ്. അങ്ങനെ ചെയ്യേ ചെയ്യരുത്.
ഏത് ചെടിയാണെങ്കിൽ ഞമ്മളത്
പിന്നെ എല്ലെങ്കി എനിക്കിഷ്ടാണ് എന്താറിയൊ മ ഇത് മുല്ലപ്പൂവ് മുല്ല പൂവ് റെഡ് ഇണ്ടാക്കണേ
നമ്മള് നല്ല ഇതില് ചെയ്യണം അല്ലന്ന്ണ്ടെങ്കില് മുറ്റത്ത് നല്ല പടർന്നു പൊന്തലിച്ച മുല്ലയാണത്. അതില്ലാ പിന്നെ കുറ്റിമുല്ലണ്ട് ഉം ആഹ് വേഗണ്ടാവും പിന്നെ അരിമുല്ല പോലത്തെ മുല്ലണ്ട് പലതരം മുല്ലകൾന്നെ എത്രായിട്ട്ണ്ട്ച്ചിറ്റാ. ഉണ്ട പൂവായി മുല്ല പൂവ്ണ്ട് അത് ഇവിടെ ഫസ്റ്റില് കുറച്ചൊക്കെ നല്ലോണം ഇണ്ടായിട്ടോ പിന്നെതേമാരി പത്രം പെറക്കണ ഒരു ചേച്ചി വന്ന്
ഇതിപ്പോ മുല്ലപ്പൂവിന്റെ നമ്മള് കഥറിയുമ്പയേ എന്താ ചെലർക്ക്. ചെല്ല എന്തറിയോ മുല്ലപ്പൂ വാടിയ അമ്മായിമ്മ പോരാണ്.
ആന്നാ ഉം അതെയാ ആഹ് ആഹ്
അമ്മായിമ്മ പോരുണ്ടാവുന്നു മുല്ലപ്പൂ നമ്മള് കല്യാണത്തിന് മുല്ലപ്പൂ വെച്ചാല്. വാടിയാൽ ഇങ്ങനെ പറഞാണ് ആ അൻ്റെ അമ്മായിമ്മ പോരാട്ടാ.
ആഹ് ശരി അതൊന്നും ഞാൻ കേട്ടിട്ടില്ലട്ടോ. പിന്നെ അത് നമ്മളിപ്പോ തട്ടൊക്കെടുമ്പോ അയ്ന്റെ മുകളിലതൊക്കെ വരുമ്പോതൊന്ന് ചുരുങ്ങല്ലോ
ആഹ് അല്ല ആദ്യൊക്ക നെറ്റൽ ചെലോർക്ക് നെറ്റല് വെച്ച
ആഹ് നെറ്റൊക്കെ ആണല്ലോ ഉം പിന്നെ അമ്മക്ക് പൂവ് ദൂരംന്നൊക്കെ ഇണ്ടൊക്കെ കല്യാണം കണ്ടല്ല ദൂര കല്യാണം കയിച്ചു അങ്ങനാകുമ്പോ എന്താണ് അവിട് ഇങ്ങട് ത്തുമ്പോത്തിന് ഒരു വിതം വാടിയിട്ടുണ്ടാവും പിന്നെ ഇന്നെ പറഞ്ഞിട്ട് അമ്മായിമ്മാനെ പറഞ്ഞിട്ട് എന്താ കാര്യം
ഏഹ്
അങ്ങനെ പിന്നെ എന്താണ് അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുമ്പോഴോ അത് കട്ട ചെയ്തിട്ട് വൃത്തിക്ക് നോക്കാണെന്നുണ്ടെങ്കില് പിന്നെമ്മള് എന്തും അഹ് കൂടുള്ള സംരക്ഷണങ്ങളും കാര്യങ്ങളും നമ്മള് നടത്തും അതൊക്കെ ചെല്ലുമ്പോ നീള ജന്തുക്കളൊന്നും വരൂല ആ കാര്ത്തിലൊന്നും പെടും വേണ്ട പിന്നെ നമ്മൾ അതിന് അതില് പുഴുക്കള് വരാ ണെങ്കി അതിനനസരിച്ചുള്ള മരുന്നുകള് അടിച്ച കൊടുക്കോ അതൊക്കെഈ നീള ജന്തുക്കൾക്കും അതൊരു ബുദ്ധിമുട്ടെന്നെണ് അപ്പം ഓലും വരൂല ക്കണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പളും ആ ഒരു എന്തിനാ പറയിണു ഒരു മൈലാഞ്ചി ആണെങ്കില് അത് കുറേ വളർന്ന് നീളം വെച്ച് പോവാൻ സമ്മയ്ക്കരുത് പിന്നെ ഞമ്മക്ക് കിട്ടൂല അല്ലെ കറിവേപ്പാണെങ്കിലോ അത് കുറേ നീണ്ടു പോകാൻ നമ്മൾ സമ്മയ്ക്കരുത് പിന്നെ നമുക്കത് കിട്ടൂല ഞമ്മളെന്തുണ്ടങ്കും നമുക്ക് കി ട്ടാനും നമുക്കൊരു നേട്ടം കൂടി ഉദ്ദേശിച്ചിട്ട് ആണ് നമ്മൾ ചെയണ ത് ഈ മരത്തണ്ട് അടിന്ന് കണ്ട വ അതൊരു ഭംഗിയല്ല ആ ഇലകൾ തിങ്ങി തളർത്ത് നിൽക്കുന്ന കാണുമ്പോഴാണ് ഭംഗി അതൊരു പച്ച എലാണെ അല്ലെങ്കിൽ ഒരു ഫ്ലവർ പോല ഇല്ലെങ്കില അതെന്തൊരു കാഴ്ചക്ക എന്തൊരു ഭംഗിയാണ് കാണാന ആഹ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന്റേതായ ഒര് രീതിക്ക് നമ്മള് നോക്കി നടത്തണം എന്നില്ലെങ്കില ഒരു പ്രശ്നല്ല ഒരു കൊഴപ്പുല്ല നല്ല രീതിക്ക് അത് ആഹ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റരു സംഭവ ഇങ്ങള് എന്തെങ്കിലും ആയിറ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്തു നോക്കി ആദ്യം നമ്മെ നാട്ടിലുള്ള തന്നെ നമ്മള് വെറുതെ ഒന്ന് പാടത്തും വരുമ്പത്തൊക്കെ എറങ്ങുമ്പോ നമുക്ക് കിട്ടും എന്തൊക്കെ കിട്ടും അല്ലെ ഒരുപാട്
കൃഷിയൊക്കെ ചെയ്യാലുണ്ടാ
കൃഷിറൽ ഞാൻ അടുക്കള കൃഷിയുണ്ടല്ലോ അങ്ങനെ നമ്മൾ ഈ വെ അതുപോലെയുള്ള വഴുതന ആ ഈ വെണ്ടക്കും വഴുതനക്കൊക്കെ പ്ര ത്യേകത ഉണ്ട് എന്താന്ന് വെച്ചാല് നമക്ക് ഒരുപാട് ആറ് മാസംന്ന് പറയ്പോ അതിലധികം പറയുമ്പോലും ഞ ച ഒന്നോ രണ്ടോ വർഷംക്കെ തന്നെ വഴുതന്നെ കതിമ്മന്ന് ഓരോന്ന് രണ്ടെണ്ണം നമ്മ നല്ല മട്ടത്തി നോക്കണങ്കി നല്ലീരീതിക്ക് നമുക്ക് വിളവെടുക്കാൻ പറ്റും സംരംഭമാണ് വെന്ടിം അതുപോലെ തന്നെ വഴുതനയും അതുപോലെ ന്നെ നമ്മളെ മുളക് ഒക്കെ ഉണ്ടല്ലോ അതെ നമുക്ക് ഒരുപാട് ഒരുപാട് കാലത്തേക്ക് നീളം കിട്ടണ സംഭവണത് അങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന അറിയില്ല
ഏഹ് ഇന്റെ വീട്ടിലിന്റെ അമ്മായിമ്മ ഇണ്ടാക്കും വയ്തനങ്ങിയും വെണ്ടക്കിം പയറ് പിന്നെ ഇത് എന്താ പറയാ ഇത് എന്താണ് ചീനം
നമ്മള് ആഹ് നമ്മള ഓ അതൊക്കെ ക്കൽ ഇട്ടച്ചിട്ട് അല്ലെ അതൊന് പഴതായിട്ട് ആഹ് തുറക്കുമ്പോള്ള ഒരു സ്മെല്ല് അന്ന് അലൊചോക്കിയ അതൊക്കെ അതൊക്കെ ഇവിടെ ഇവിടെ ഞാൻ അങ്ങനെയൊക്കെ ആക്കിട്ട് സെയിൽ ആക്കിണ്ട്ടോ
വീട്ടില ന നാടൻ വൈതനെ നമ്മൾ ഇതാ വീട്ടില ഇണ്ടാക്കിയത് ഇണ്ടാക്കിയ നല്ല രസാണ് തിന്നാന്
ആഹ് ഞാന് വഴുതനും വെണ്ടൊക്കെ നമ്മള് വീട്ടിലുണ്ടായത് പൊരിച്ചിട്ടാണ് യൂസ ആകും പക്ഷെ അത് നല്ല രസാണ് പൊരിച്ചാല് പിന്നെ നമ്മളിങ്ങനെ നല്ല രീതിൽ നോക്കണ അതായല് കീടനാശിനിയന്നും ഇല്ലല്ലോ നമ്മള് അങ്ങനെന്നും യൂസാക്ക്ണ്ല്ലല്ലോ
ഹ് ആ മറ്റത് കെമി ഇതൊക്കെ മരുന്നൊക്കെ അടിച്ച കാണ്ട് വരണ അല്ലേ
ആഹ് അങ്ങനെ എന്തായാലും അങ്ങനെ എന്തെങ്കിലുംക്കെ ഇങ്ങനെ ചെയ് ഒന്ന് തടിയൊക്കൊ എന്താ എളകട്ടെ പൊറത്തിറങ്ങി എന്തെിലൊക്കെ
ആഹ് നമ്മളിപ്പ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ എന്തൊക്കെ ജോലിയൊക്കെ ആയാ
ഞാനഅങ്ങനെ കൂടുതൽ ആൾക്കാർന്നുംങ്ങനെ കോണ്ടാക്ട് ഇല്ല ഞൻാ ഗ്രൂപ്പില ഇടക്കൊക്കെ ഞാൻ ആരെങ്കിലും ഇന്നോട് എന്തലും ചോക്കുമ്പോളേ ഞനിങ്ങനെ സെൽഫി ഒക്കെടുത്ത് വിടും അങ്ങനെ നമ്മ ഗേൾസ് മാത്രമുള്ള ഗ്രൂപ്പ ഒക്കെണ്ട് അയിൽ ഇയ്യ് ഇല്ല അതാണ് യ്യ് അന്നന്തോ ഫോൺ കേടായിട്ട്ന്തോ പോയതണ് പിന്നെ വന്നിട്ടില്ലല്ലോ എന്താ ഫോണ് ഹാങ് ആവാന്നോക്കെ പറഞ്ഞ് പോയതല്ലേ പിന്നെ അയില് അനെ കിട്ടില്ല, ഇജ് ഇൻസ് ഒഴവിനുസരിച്ച് കോറ്റാൻ പറേണ്ടരോട്, ഞാനയില് ഇപ അഡ്മിൻ ഒന്നുംല്ല ഞാൻ അയിന്ന് അഡ്മിൻ സ്ഥാനത്ത്ന്ന്ഒക്കെ ഒഴിഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ ആരോ ഞാൻപറയാേ ഗ്രൂപ്പിന്റെലിങ്ക് അയക്കക്കൊ ചെയ്യണ്ട്ട്ടോ
ബ്രോ അ അന്വേഷനൊക്കെ പറയൊണ്ടേ
ആഹ് ആയിക്കോട്ടെ അയിന് കൊഴപ്പില്ല ഉം പിന്നെ ഉം അന്നുള്ള ചെക്കന്മാരൊന്നും യാതൊരു വിവരവും ആരുതുംഇല്ലട്ടോ പെങ്കുട്ടികളിങ്ങനെ കൊറച്ചാൾക്കാര അയല്ണ്ട് ചെലറ്റങ്ങൾ ഒന്നും മുണ്ടുലഇണ്ണി
മുണ്ടൂല പണ്ടത്തെ ആ രു ഇതാ ഫ്രണ്ട്ഷിപ്പൊന്നു ഇല്ല
ഒന്നുല്ല
ചേലോർക്കൊക്കെ ഭയങ്കര ചാടാണ്
അങ്ങനെ ഓർക്കും എന്താ ഒര്ക് നേരെല്ലഞ്ഞിട്ടായിരിക്കും ഒരു ഗ്രൂപ്പ് തുറന്നോക്കണില്ലേരിക്കും. ചെലോര് പറ്ഞ്ഞ ഫോൺഎടുക്കൂല ചെലെ പെണ്ണങ്ങങ്ങള് ഒക്കെ ഈ മക്കളെ കയ്മല ഫുള്ള് ഫോണ്.
ചേലോരെ ഭർത്താക്കന്മാര്ക്കും പറ്റൂല ഗ്രൂപ്പ്.
ആഹ് അങ്ങണ്ട് സ്കൂൾ ഗ്രൂപ്പില് വർത്തനം പറഞ്ഞാല് ഇപ്പൊ തല തിരിന്നറ്ഞ്കാണ്ടേ പയെകാല ഓർമ്മകളൊക്കെ അങ്ങനെ വന്ന കാണ്ട്. ബോധം മറിംന്ന് ന്നറിഞ്കാണ്ട് ചേലോൽക് അത് ഇഷ്ടല്ല അങ്ങനിണ്ട്. അഹ് പഴയതൊക്കെണ്ട് പുതുക്കി വന്നാലോച്ച് ഇതില് ഗേൾസെന്നെ ഒള്ളൂ പക്ഷെ ഞമ്മള എന്തേലും പറഞ് ഓർമ്മപ്പെടുത്തിയാലേ. അന്ന് അങ്ങനെല്ലേന്നടിന്നൊക്കെ പറഞ് കഴിഞ്ഞിലെ നിങ്ങൾതന്നെപ്പൊ ങ്ങക്ക് അറിണല്ലേ ഞമ്മളൊക്കെ എന്തൊക്കെ കാട്ടികൂട്ടി നടന്നിര്ന്നതാണ്. ഒക്കപ്പ വിട്ട് പ്പം നമ്മക്ക് ഒന്നും വേണ്ട ഒരാള് ചിരിച്ചപ്പ നമ്മക്ക് ഇഷ്ട്ടല്ല. പണ്ടൊക്കമ്മ മറ്റ ഓൻ ചിരിച്ചിട്ടും അന്നോട് അന്നൊക്കിട്ട് ചിറിക്കണ്ടല്ലേ എന്തേ ആഹ് അന്നേണ് ഇഷ്ടം. എന്തൊക്കെന്ന് പറഞ് ഇപ്പൊ ആരെങ്കിലും മോതോകി ചിരിച്ച നമ്മക്ക് പേടിയാ അത
തന്നെ.
ആഹ് ഓന്അൻക്ക്ഇന്ക്ക് ഓന് വെ ചിട്ടെക്കാരം എന്നാലുംപറയുഒനൻക്ക് അനക്ക് പിടിക്കേക്കരം അനക്ക് അനക്ക് കൊടുന്നൊരുട്ടൊന്ന് കിട്ട്യോ എന്ത ഇപ്പൊ ന്നാ പറഞ് കളിയാക്കിന് ഇപ്പൊ ഒരാള് എന്തേല് തന്നാ വേടിക്കാൻ പേടിയാണ്
പേടിയാണ് പ്പത്തെ മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ചാ നമ്മള് കൂടുതൽ എന്താ പറയാ ആരെലും
ഉം ഇന്തേ തന്നാ വേടിക്കരുതേന്നാ പറഞ്ഞോട്ക ആഹ് ഇപ്പൊ മ്മക്ക് ഞമ്മക്കെന്നെ ആരും തരുന്ന മേടിക്കാൻ പേടിയാ കാരണം നമ്മ കയിലുള്ള ചങ്ങായിമാര് പോയാ നമ്മള് റ്റ പുടിക്കും അത്ചാരിച്ട്ട് നമ്മള് പിന്ന ബ്രേക്ക് ഇട്ട് നിക്ക്ണ്. അതക്കെല്ലപ്പൊ കാര്യം മം വിളിച്ചപ്പോ
ഇന്നട്ട് എന്താ ന്താണ് രാത്രിക്കൊക്ള്ള ഫുഡൊക്കെ ചോറൊക്ക ആയാ?
ഇല്ല ഇഞ് രാത്രിക്കക്ക് എന്തെങ്കിലും ചെറുമട്ടത്തിൽ ഉണ്ടാക്കണം. അത് അപ്പൊക്കപ്പണ്ടാക്കിയാണത് കഴിക്ക ചെയ്യ, ചെലപ്പോ വേണ്ടാ പറയ ഉച്ചയ്ക്ക് നല്ലൊരു ബിരിയാണി ഒക്കെ കഴിച്ചപ്പപിന്നഞ്ഞ് രാത്രികൾക്ക് ഒന്നും വേണ്ടന്നുള്ള ഒരുരിതുണ്ട് ക്ക് രാത്രിങ്ങനെ ഉച്ചക്ക് കഴിച്ച പിന്നെ രാത്രിങ്ങനെ വല്ലാതെ ങ്ങനത്തെ എണ്ണമേക്ക് കൂടുതലക്കള്ള കഴി ച്ചാലെ രാത്രിവല്ലാതനിക്ക് വേണ്ട പിന്നെ ദാഹാണല്ലോ നമുക്ക് കൂടുതൽ വരണത്. അതുകൊണ്ട് ഇപ്പന്തെങ്കിലൊക്കെ ഫ്രൂട്ട്സെന്തെങ്കിലും കക്കരിയോ ഈത്തപ്പഴോ നട്സ്വന്തെലും കഴിച്ചിട്ട് ലൈറ്റായിട്ട് കെടുക്കും. ങ്ങനൊക്കെണ് ചെയ്യാറുള്ളത് എടി കൊറെ സമയായില്ലേ നമ്മളൊന്ന് സംസാരിക്കാൻ തൊടങ്ങീട്ട്. സമയം പോണതന്നെ അറിഞ്ഞീല. ഞാനോ ഏയ് അതൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ലത് സീക്രട്ടാണ് എന്റെ വെയിറ്റ് ഒക്കെ കേട്ടാ ഇയ് ബോധം പോവും.
ഏഹ്.
ആഹ് ഞാനൊക്കെ അങ് തഴച്ച് വളർന്നു.
തൊർക്കാനേ.
തടി അങ്ങനെ കൊർക്കാനൊന്നുംല്ല ഉം. വല്ല്യ അങ്ങനെ തോന തടിയൊന്നുംല്യ. ചപ്പക്കിഴങ് ഞമ്മള് എന്ത് കഴിക്കുമ്പളും എണ്ണത്തിന് എണ്ണത്തിനുസരിച്ചിടാണ്. നമ്മള് ചപ്പാത്തി കഴിക്കുന്നറിഞ്ഞിട്ട് തോനെട്ത്ത് ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞാ പിന്നെങ്ങനെ. ങ്ങനെപ ക്ക് ഞമ്മള് രാവിലെ ഒരു ചപ്പാത്തി കഴിക്ക ഒരു പതിനൊന്ന് മണിക്ക ഒരു ചപ്പാത്തി അങ്ങനെയൊക്കെ ഞമ്മള് തടി കൊ തടി ഡെലിവറി കഴിഞ്ഞിട്ട് തടി കൊറക്കാൻ ശ്രമിച്ചസമയത്തൊക്ക ഞാങ്ങനെ ചെയ്തിര്ന്നെ. പിന്നെ ഉച്ചക്ക് ഒന്ന് രാത്രി ഒന്ന് അങ്ങനെ ഓരോന്ന് കഴിക്കണം കൂടുതല്. ഇല്ലേ കൂടുതല് വെള്ളം കുടിക്കാ എണ്ണാന്ന് പറഞ്ഞ സാധനം.